കേൾക്കില്ലേ?
ആഹ് കേൾക്കണ്ട് എന്തൊക്കെയാണ് വിശേഷം?
ആഹ് സുഖമായിട്ട് പോണു എന്താ ഭക്ഷണം കഴിച്ചിട്ടില്ല മക്കൾക്കൊക്കെ വൈ ഫുഡ് കൊടുത്തു. ഇന്നിപ്പം നേരെ വൈകിയേക്ക്ണ്
ആഹ് കിടക്കാൻ ലേറ്റവാ?
ആഹ് ഒരു പത്തര പത്തരക്കയാവുമ്പോൾ കെടക്കും.
ആഹ് ഉറക്കിന് ബുദ്ധിമുട്ട്ണ്ടാവലു ഇപ്പം
ആഹ് എടക്കിടക്ക് ഇങ്ങനെ മൂത്രയ്ക്കാന ഇങ്ങനെ എണീക്കണോണ്ടേ അങ്ങനെ പിന്നെ കുറച്ചൂടെ ബുദ്ധിമുട്ടൊക്കണ്ടായിന അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കാനൊക്കെ ഇപ്പൊ ഒരു ഭാഗത്ത്‌ കണ്ട് കിടന്നാ പിന്നെ എണീക്കുമ്പ വേദന നോക്കിയാൽ മതി.
എങ്ങനെ എണീക്കുമ്പോ വേദ
എണീക്കുമ്പോ ഒരു സ്റ്റി കൊളുത്തി പിടിക്കും അത് അങ്ങനത്തെ വേദനയല്ലേ ഒരു ഭാഗംങ്ങട് കിടന്നാലേ ഒരു ഭാഗം മൊത്തംങ്ങട്ട് നീര് ആഹ് നീര്ള്ളോണ്ട് നരൂള്ള ശരീരവുമ്പം മ്മക്ക് പെട്ടെന്ന് വേദനിക്കുല്ലോ?
ആഹ് ആഹ് ആഹ് കാലിലൊക്കെ നല്ലോണം നീര് വെച്ചിണ്ടോ?
ആഹ് അത്യാവശ്യം. പിന്നെ ഇങ്ങനെ കാല് നമ്മള ഇങ്ങനെ അത്ര ആഹ് സിക്സ് മന്ത് പക്ഷെ നേ
ചാല് കുറച്ചൂടെ കഴിഞ്ഞാൽ നല്ലോണം നീര് വെക്കോ ഡെിവറി ഒക്കെ ആവുമ്പൾക്ക്‌
ആഹ് അങ്ങനെ അത് നമ്മൾ ഓരോ നമ്മൾ കൊറേ നട നടക്കുക അല്ലെങ്കി അങ്ങനെയൊക്കെ ചെയ്യൂല്ലേ
ആഹ് ആഹ് അല്ലാണ്ട് ഒന്നായിട്ട് ഉണ്ടാവുന്നതല്ല, എപ്പഴും ഉള്ളതല്ല
ഏ എപ്പഴും ഇള്ളതല്ല നമ്മള് നമ്മള്
ക്കുന്ന സമയത്ത്
ആഹ് അപ്പൊ ഡോക്ടർ പറഞ്ഞു കൊറേ നേരം നിൽക്കരുത്, അങ്ങനെ സ്ട്രെസ്സ് കൊടുക്കരുത്, അങ്ങനെ കൊറച്ചു നേരം ഈ ഇതായാണ്ട് കിട്ടിയപ്പം ഇരിക്കുമ്പോൾ കാൽ നീട്ടി ഇങ്ങനെ എന്ത്മ്മലെങ്കിലും വെച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു.
ആഹ് ആഹ്
പിന്നെ നീര് വരൂലല്ലോ.
ആഹ് ആഹ് രാത്രി എന്താ കഴിക്കാ?
അങ്ങനെന്നുല്ലവിടെ ഞൻ ഏഴ് എളുപ്പ
എല്ലാം കഴിക്കുവോ കുഴപ്പൊന്നുല്ല രാത്രി എന്ത കൈച്ചാലും പ്രശ്ന ഇല്ല
ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല.
ആഹ്
അങ്ങനെ പിന്നെ എന്താണ് മ മഴൊക്കെ പെയ്തിട്ട് എന്താ ഇപ്പൊ ഒരാള് പറയരുന്നു ഇങ്ങനെ പച്ചക്കറികളൊക്കെ കുഴിച്ചിട്ടു ന്നൊക്കെ പറയായിരുന്നു നിങ്ങളെ നിങ്ങക്ക് അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടോ?
പച്ചക്കറി നമ്മള് കുയി ച്ചടൊന്നില്ല വേസ്റ്റ് ചാടും അത് മുളച്ചു വരും അപ്പൊ അത് നനച്ച് റെഡിയാക്കി കൊടുക്കും. അതേന പറഞ്ഞ് നടക്കൂല
ആഹ പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങ അതിമ്മല കായൊക്കെ ഉണ്ടാവ ഇവിടെ അങ്ങനെ തന്നെ ഞങ്ങള് വെള്ളരിക്ക വാങ്ങൽ പോലും ഇല്ല വാങ്ങിയിട്ടുണ്ടോന്ന് തന്നെ അറിയില്ല പക്ഷെ ഇവിടെ ഒരു വെള്ളരി ന്റെ വള്ളി പൊട്ടി അതും ഇന്റർലോക്കിന്റെ ഇടൽ കൂടെ പൊട്ടിയത് അത് വന്നിട്ട് ആ വള്ളി അയച്ച് പടർന്നിട്ട ഇപ്പയിമ്മേ മൂന്ന് കായണ്ടായി.
ആഹ് അതന്നെ നമ്മള് ഇത് നട്ട് പിടിപ്പിച്ച് വെള്ളൊക്കെ ഒഴിച്ച് റെഡിയാക്കിയാലോ അന്നേര ഉണ്ടാവുല്ലാ ഇത് നമ്മളിങ്ങനെ വേസ്റ്റ് മറിച്ച് ആഹ് അപ്പൊ അങ്ങനെ ഓരോന്നണ്ട അപ്പം അവിടെ മറ്റേ തക്കാളി എല്ലാം കണ്ടണ്ട് തക്കാളിക്കുള്ള തൈയ്യുണ്ടായിട്ടും
ആഹ് ആഹ്
ഇനിപ്പോ മഴ ആയത് കൊണ്ടങ്ങനെ പൊടിഞ്ഞു വരൂവേം ചെയ്യല്ലോ നല്ല രീതിക്ക്
അതെ അതെ ഭയങ്കര പക്ഷെ അമ്മക്ക് നമ്മളെ വീട്ടിലുണ്ടായതേ നമ്മള്ക്ക് ഇപ്പൊ വെള്ളരി ക്ക് ഞാൻ പറഞ്ഞല്ലോ പാതു ഞങ്ങൾ ഇവിടെങ്ങനെ കറിയല്ല ആർക്കും ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല പക്ഷെ എന്നാലും നമ്മളെ വീട്ടില് നമ്മള മുറ്റത്തുണ്ടായത് കാണ ഭയങ്കര ഒരു സന്തോഷാണ്
അതെ അതെ
അങ്ങനെ അപ്പം ഞാന് കൊറേ വിത്ത് വാങ്ങി വെച്ചിരുന്ന് ഈ പ്രഗ്നന്റ് ആവ് ആവു ന്നേനു മുന്നേ അപ്പൊ കൊറേ വിത്ത് എല്ലാത്തരം വിത്തും വാങ്ങി വെച്ചിരുന്നു പക്ഷെ പിന്നെ നമുക്ക് അയിന് അങ്ങിട്ട് ആ സാഹചര്യം ഒത്തു വരാത്തോണ്ട് പിന്നെ അത് ഇതാ ക്കീല്ല പിന്നെ ഭയങ്കര വേനലല്ലായിരുന്നോ
ആഹ് വേനൽ സമയത്ത് നല്ലോണം വെള്ളത്തിന്റെ തന്നെ ബുദ്ധിമുട്ട്
ട്ട് അപ്പ അങ്ങനെയിട്ട് ഞാനത് കുഴിച്ചിട്ടില്ലേ ഇപ്പൊ മഴ അങ്ങനെ പാറ്റിയപ്പോ ഞാനിങ്ങനെ പറയാരുന്നു പക്ഷെ അതുമല്ല അപ്പൊ അത് കഴിഞ്ഞ് ഇതായപ്പോ ആ ഹസ്ബന്റിന് ഭയങ്കര ഇഷ് ട്ടാണിങ്ങനെ കോഴിങ്ങളാവിടെക്കെ ഉണ്ടോ കോഴി താറാവ് പൂച്ച പ്രാ വ് എല്ലാ ആഹ് പക്ഷെ എനിക്ക് അതൊന്നും ഇഷ്ടല്ല പക്ഷേ അമ്മ
മഴക്കാലം വന്നാ തീരെ നടുക്കൂല്ലാ
ആഹ് എങ്ങനെ
മഴക്കാലം വന്നാലെ ഇങ്ങനത്തൊരു സംഗതി നടക്കൂലാ കോഴി ആട്
ആഹ് ആ ആടും പശുവൊന്നും ഇല്ല എന്നോട് വാങ്ങി തരട്ടേ ചോദിക്കും ഞാൻ പറ ഇവിടക്ക് കൊണ്ടുവരണ്ടാ വേറെ വേറെ എവിടേലും കൊണ്ട് പോയിക്കോളി എവിടേലും കൊണ്ടോയിക്കോളി ഇവിടക്ക് കൊണ്ടവരണ്ടാറിം കാരണം നമുക്ക് ഈ താറാവുണ്ടല്ലോ താറാവ് അ താറാവിനെ കൊണ്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ നല്ല പേൾ ഗ്രാസൊക്കെ സെറ്റ് ചെയ്ത് നല്ല ലോൺസ് മാതിരി നല്ല എനിക്ക് ഭയങ്കര പച്ചപ്പല്ല രസാണല്ലോ അങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ താറാവിനെങ്ങട്ട് കൊണ്ടന്നേനു ശേഷം മുറ്റം മുറ്റാക്കിയാണ്ട് തന്നു ഒറ്റ ഒരു സാധനത്തിന്റെ ഒരു ഒരു ഒരു തരി പോലും ഇല്ല്യ
എല്ലാം കൊത്തി കൊത്തി എടുക്കലല്ലേ
ആഹ് ഒരു പച്ചപ്പ് പോലുല്ല മണി പ്ലാന്റ്സൊക്കെ ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടാ നമ്മള് ഗ്രീനറിയായിട്ട്ങ്ങ കെടക്കുമ്പൊ നല്ല ര സല്ലേ കാണാനും അപ്പൊ ഈ മതിൽമെക്കൂടൊക്കെ ഇങ്ങനെ അതിങ്ങനെ വളർന്ന് വളർന്ന് അങ്ങനെ കയറൊക്കെ കെട്ടി കൊടുത്ത് അതിൽമെലൊന്നും ഒരു എല പോലും മില്ല ഞാൻ പറഞ്ഞ് എന്താ ആഹ് നമുക്ക് ആ ഒരു ഇഷ്ട്ടണ്ട് പോവ്വല്ലോ നമ്മക്ക് നമ്മളത്രയും നല്ല ഉണ്ടാക്കീട്ട് പക്ഷെ നമ്മളെ ഈ ലോൺസില്ലേ മറ്റേ പുല്ല് വെക്ക്ണ ലോൺസില്ലേ മറ്റേ ആ ഒരു ചെതല് പിടിക്കണൊരു ലോൺസ് ണ്ടല്ലോ ഒരു പുല്ലുണ്ട അത് ക്കൂല്ലാ അതിപ്പം മയാവ്മ്പോ വും അല്ലാത്ത സമയത്ത് വേനലാവുംമ്പോ അത്‌ ചെതല് പിടിക്കും അത് ഒരു സുഖല്ല്യല്ലോ അത്‌ കാണാന്
അതെ ഉം ഉം പച്ചപ്പാവ്മ്പോ നല്ല രസാ കാണാന്
ആഹ അതെ ഭയങ്കര രസാ പിന്നെ ഞാൻ അതിന്റെ മോള് കൂടെ പ്രാഷൻ ഫാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയും പടർത്തി അപ്പൊ മൊ ത്തം ഒരു ഗ്രീനറി ആവുംന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിക്കേരുന്നു ഇപ്പൊ ഒക്കെ ഏതെലും ഗ്രീ സോൾവായിട്ടുണ്ട്
താറാവ് ഫുൾ റെഡി ആക്കി തന്നു
ഫുള്ള് റെഡിയാക്കി തന്നു അപ്പ ഞാൻ പറയാ അയിന് താറാവ് കേറാത്ത ഒര് ഒറ്റ സ്ഥലെ ഉള്ളു ആ ഒരു മീറ്ററിലൊരു ഫുള്ള് കെട്ടിയിട്ടേന്റെ നടുല് ഇനി അവിടെ കൊണ്ടോയി പന്തേലും വിത്ത് കൊണ്ടേയി വെതറി ഇണ്ടായാല് നമുക്ക് നോക്കാം അതിനി ഇണ്ടാവോ അറിയില്ല കാരണം കുറച്ച് മുന്നേ വാങ്ങിയ സാധനം അല്ലേ മുളച്ചോളണംന്ന് ഇല്ലല്ലോ
ആഹ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒക്കെ പേടിയാ ഇങ്ങനെ താറാവ് കോഴി ആട് ഇതൊക്കെ എനിക്ക് പേടിയാ ഞാൻ അയിന്റൊന്നും അടുത്തേക്ക് പോവൂലാ
ആഹ അത് ശരി ഇനിക്ക് താറാവ താറാവിനെ താറവ് ഇവിടുത്തത് കൊത്താൻ വരും അപ്പൊ എനിക്ക് ഭയങ്കര പേട്യ ഞാൻ ഐറ്റങ്ങളെ അങ്ങനെ ഞാൻ ഒന്നിനേം നോക്കൂല്ല ഫുഡും കൊടുക്കൂല ആളെ ഫുഡും എല്ലും കൊടുക്ക ഇക്കി ഭയങ്കര മടിയ എല്ലത്തിനും
ആഹ് എൻക്ക് പേട്യ അങ്ങൻത്തൊക്കെ അതുകൊണ്ട് ഞാൻങ്ങനത്തെ ഭാഗെ നോക്കൂല
ആഹ പൂച്ച എങ്ങനെയാ
പൂച്ചനെ ഉം ഞാൻ ഒന്നിനേം വയ്ക്ക് പോവുല ഇങ്ങനെ നമ്മളെ ഇങ്ങനത്തെ ജീവ്യാളില്ലേ ഇങ്ങൻത്തെ ഒന്നിന്റെ വൈക്കും ഞാൻ പോവുലാ നമ്മള് ഈ മീന്റെ വെള്ളക്കെ മറയ്ക്കാൻ പോവ്മ്പ തന്നെ പൂച്ച നമ്മളെ ബാ വരൂല്ലെ ഞാൻ മീൻന്റെ വെള്ളം മറിക്കാൻ പോന്നെങ്കില് ചൂലോ വടിയോ എന്തെങ്കിലും കയ്യില്
ഇപ്പ നമ്മളെ ചുറ്റുംങ്ങന കളിക്കൂലേ എനിക്ക് ഭയങ്കര പേടിയാ അങ്ങൻത്തൊക്കെ
അപ്പൊ ഈ വളർത്ത്ണ പൂച്ച അല്ലേ അപ്പൊ അത് അകത്തൊക്കെ കേറൂലേ
ഇല്ല. ഞമ്മെ വീട്ടില് വളർത്തുന്ന പൂച്ചൊന്നു ഇല്ല. ആദ്യം ഇണ്ടേരുന്നു. അത് ആങ്ങങ്ങള മാത്രം നോക്കും. വേറെ ആര് - ഞാനൊനും തൊടേ ഇല്ല.
ആഹ് ശെരി. ഇവിടീം പൂച്ചണ്ടായ പക്ഷെ പൂച്ചണ്ടായ മക്കളും ഒക്കെപാടുണ്ടായിട്ട്
ആഹ് അതെന്നെ. അങ്ങനെ ഒഴിവാക്കിയതാ നമ്മളും ഒര് ഇന്ന് പുച്ചന്റെ ആയാലും നല്ലണ രോമം തൊയ്യല്ലോ കൊറച്ചങ്‌ കഴിഞ്ഞാലേ. ആ അപ്പൊ ആ സമയത്ത് കുട്ടികൾൊക്കെ അത് വറ്റിലൊ ക നമ്മളറിയൂല്ലല്ലോ വൈറ്റ് കളറിൽ ഉണ്ടാവാ പറക്കൊക്കെ ചെയ്യുമ്പ നമുക്ക് തിരുലാലോ ഫുഡിലങ്ങനെ ആയിണ്ടെങ്കില്. അപ്പൊ കുട്ട്യേളെക്കായപ്പോ പിന്നെ അത് ഒഴിവാക്കി.
ആ പൂച്ച പക്ഷെ ആ ഞമ്മക്ക് എനിക്കും ഞമ്മ ഭയങ്കരായ്ട്ട് ദേഷ്യപ്പെടേര്ന്നു. ഇങ്ങനെ ഈ പൂച്ചനിം ഇന്തൊക്കെ. കാരണം ചെറിയ മക്കളാണല്ലോ വയറ്റില് പോകും. നമ്മളഹ് മെയിന്റയിൻ എത്ര മെയിന്റൻ അങ്ങനെ ആ ലെവൽക്ക്.
രോമം തൊയ്യോ നമ്മള് എത്ര ശ്രമിച്ചിട്ടും കാര്യല്ല. അത് ഒരു ടൈം ആവുമ്പം ഭയങ്കര തോയ് ലായിരിക്കും.
ആഹ് അതെ. പിന്നെ അയ്നെന്തോ അസുഖംണ്ടായി. പിന്നെ ഒരു ദിവസം കാണാതായി. അങ്ങനെ കൊറേ ഉണ്ടായിരുന്നുട്ടോ. അപ്പൊ ഓരോന്നും അങ്ങനെ അങ്ങനെ ഇതായപ്പം. പക്ഷ ഓൽക്ക് നമ്മള. ടെ അ ഒര് ഇതുണ്ട് നമ്മളയിട്ട ഒരു ഒരു മിഗ്ലിങ് ആട്പ്പണ്ടാവും.
കുറച്ച് നിന്നാൽ മതി. കൊറേ നൽക്കണ എന്നില്ല. ഒരു കൊറച്ച് നിന്നാത്രെ നമ്മളായിട്ട് നല്ല അടുപ്പായിരിക്കും. അടുത്ത് കഴിഞ്ഞിക്കുണ്ടെങ്കിൽ ഭയങ്കര രസ വായിരിക്കും. ഇറ്റങ്ങളൊക്കെ അത് കോഴിയായാലും ആ യാലും പൂച്ചായാലും നമ്മളൊന്ന് വിളിച്ചാ വേഗം വര. അങ്ങൻ ത്തൊക്കെ നല്ല രസ.
മക്കളെ പോലെ ഈ പശുവിനും ആടിനെയൊക്കെ നോക്ക്ണ ആൾക്കാരൊക്കെ ഇണ്ടല്ലോ.
ഇന്റെ മൂത്ത ബ്രദറ്ണ്ട്. മൂത്താംങ്ങള ഓര് ഇങ്ങനെയാ. ഓർക്ക് ഭയങ്കര ഇഷ്ട കോഴി ആട്. ഇങ്ങൻ ത്തൊക്കെ ഇന്നിട്ട് ഒര് നിയല് കണ്ടാ മതി. അപ്പളേക്കും കോഴിക്കളൊക്കെ പറന്ന് തലമെലും തോളിലൊക്കെ ഇണ്ടാവും കേറി നിക്ക്ന്ന്. ശബ്ദം കേട്ടാ മതി.
ഇവ് ഇവടെ അങ്ങനെന്നാ ഹസ്ബെന്റിൻ്റെ ബെ ബെയ്യ്ക്ക് ഒര് ഇത്. ഷോട്ട് കൂടെ വെര്മ്പോ ഒര് എറക്കണ്ടേ ഒരു കു ത്തനെ. അപ്പൊ അവട്ന്ന് ഇങ്ങനെ വെരുമ്പ ആഹ് മോളിന്ന് ഒര് എനിക്കൊന്നും അത് മനസ്സിലാവൂല അ ത് അവ്ട്ന്ന് ഇങ്ങട്ട ഒര് ചാ ചെയിന്റെ ഒര് ഇങ്ങനെ ഒര് സൗണ്ട് ഇണ്ടാവും ആരിക്കും. അതാണോ എന്താ അറില്ലാ. ഇവര്ക്ക് പെട്ടെന്ന് ഇവര് ഇങ്ങനെ ഇരിക്കും താറാവെ.
ആഹ്. ഒരോട് കൂടുതല് അട്പ്പള്ളവര് ഇണ്ടെങ്കില് വേഗം അറിയും.
റിയും. ഇപ്പം അതേപോലെ ഇവടെ ഇങ്ങനെ പൊത്തിനെ നോക്ക്ണാ അങ്ങനെ കുടുംബത്തി അല്ല ഓരൊക്കെ വെരുമ്പം ആഹ് വണ്ടി വെര്മ്പ തെ ഓരിക്ക് അവര്ക്ക് ഓരിക്ക് അറിയാ. ഓര് പയങ്കര അറ്റാച്ചഡ് ആരിക്കും
ആഹ് അത് ന്നെ
നമ്മള് അങ്ങനെ നോക്കാത്തൊണ്ട് തിരിഞ്ഞ് നോക്കാത്തോണ്ട് നമ്മളോട് അതേ അത് പോലെ ആയിരിക്കും. ആഹ്. അതെ. അല്ലെ ഞാൻ പറയും എന്ക്ക് അട്പ്പൊന്നും മാണ്ടാ. കാര്ണം എനിക്ക്യയ്നെ ആ കയിയൂല്ല. പിന്നെ അടുപ്പോണ്ടായി കയിഞ്ഞാലും നമ്മക്ക് ബുദ്ധിമുട്ടാ ഇപ്പാ ച അതായത് ചത്ത് പോയപ്പ ഞമ്മക്ക് ഭയങ്കര വെഷമായി.
വെഷമായിരിക്ക്യും. ഞമ്മള് എന്റെ ഹസ്ബെൻിന്റെ വീട്ടില് ഇണ്ടായ്ര്ന്നു കോയി. എന്നിട്ട് വെറും രണ്ട് കോയി. ഉമ്മ ഇങ്ങനെ നോക്ക ടക്കും എന്നിട്ട് ഉമ്മാ ഇല്ലാത്ത സമയത്ത് എന്റെട്ത്ത് പറയും കൂട് അടക്ക്യണെ കോയിന കൂട്ടിലാക്കണേ
ആഹ്
ഞാൻ പോവില്ലാ എനിക്ക് പേടിയാവു എന്നി ട്ട് ഞാൻ തായത്തെ വീട്ടി പോയിട്ട് കുട്ടികളെ കൂട്ടി കൊണ്ട് വെരും എന്നിട്ട് ഓരട്ത്ത് പറയും ഒന്നയ്നെ കൂട്ടിലാക്കി തെരുവോ എനക്ക് പേടിയാണോന്ന് എല്ലാവരും ട്ട്യൾക്കെല്ലാർക്കും അറിയാ ഇങ്ങനത്തെ സാധനൊം ഞാനു ആയിറ്റൊരട്പ്പോം ഇല്ല പേടിയാണ്ന്ന്ള്ളത്. ചെറിയ മ കോയിക്കുഞ്ഞുങ്ങളെ വരെ ഞാൻ നോക്കൂല.
ആഹ് കു കോയിക്കുഞ്ഞുങ്ങളെ കൂട്ടാനെ ന്നെ ഭയങ്കര പ പരാണ് പോയ് കൂട്ടിലാക്കാന് ഇതിന് കോയി ആമ്പോ തള്ളക്കോയി കൊത്തും ചെയ്യും. അപ്പൊ എനിക്കും ഭയങ്കര പേടിയാ അപ്പൊ ഹസ്ബെന്റ് പറയും അത് കൊത്തൊന്നും ഇല്ല ഇജ്ജൊന്ന് കൊട് ത്തോക്ക് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അങ്ങനെ താവും ന്നാ ആയിക്കോട്ടട്ടോ ഞാൻ ഫുഡ്ഡൊന്ന് കയിക്കട്ടെ. ഓ
കെ ഓക്കെ